മം ഹലോ ആ എന്തൊടുക്കുവാ ആ കേക്കുന്നുണ്ട് കേക്കാവോ
ആ കേക്കാട കേക്
അല്ല ആ കേക്കാം കേക്കാം ചില ഇടക്കെ റേഞ്ച് പോവും
ആണല്ലേ ഇവിടെ നെറ്റ്‌വർക്ക് വിഷയവില്ല ഇല്ല വൈ ഫൈ ആണോ കുഴപ്പമില്ല
ആഹ് ഇവിടെ ഇടക്ക് ഇടക്ക ഇടക്ക് ഇങ്ങനെ നെറ്റ് ഇങ്ങനെ പോകും
അത് ശെരി ആ പ്പൊ കിട്ടുന്ന പോ സംസാരിക്കാ
ആഹ ഈ അൺലിമിറ്റഡാന്ന അവര് പറയൽ എന്നിട്ട് നമ്മൾ അൺലിമിറ്റഡ് ചെയ്ത് കൊറച്ച് കഴിയുമ്പോ നെറ്റ് കിട്ടത്തില്ല അവരുടെ ബുദ്ധി നോക്കണം
ആ ആ ഒരു ദിവസല്ലെങ്കിച്ചെടുത്ത് പറഞ്ഞാണ കിട്ടന്ന അതില്ലേ അതോ അല്ലാതെ അല്ലാതെ രണ്ട് മാസം അൺലിമിറ്റഡ് ന്ന് പറയുന്നെങ്കിലും അത് ഇത്ര ജീബി അല്ലേ
ആഹ അല്ലാം
പിന്നെ കിട്ടാൻ പാടായിരിക്കും
ആ അൺലിമിറ്റഡ് ഒന്നും പറഞ്ഞഞ് പറയാ അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ തീരത്തില്ലല്ലോ എത്ര വേണേലും യൂസ് യൂസ് ചെയ്യാണല്ലോ അർത്ഥം പക്ഷേ ഇപ്പെ ഇവർ ഒരു രണ്ട് ജീ ബിയ ഡെലി ആയി കഴിയുമ്പോ തന്നെ അവര് പതുക്കെ അത് സ്ലോ ആക്കാൻ തുടങ്ങും
സയാക്കും ആഹ് ആഹ പിന്നെ ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചില്ല കഴിക്കണം കഴിക്കണം രാവിലെ ദോശ കഴിച്ചോ
ആ ദോശയായിരുന്നു രാവിലെ ഇവിടെയും ദോശയായിരുന്നു രാവിലെ ഇവിടെയും രാവിലെ ദോശയും സാമ്പാർ സാമ്പാറും അപ്പം
ആഹ് ഇവിടെ സാമ്പാറായിരുന്നു ദോശം സാമ്പാറും ആയിരുന്നു ഉ ഉച്ചക്ക് ചോറ് മീൻ വർത്തത് തോരൻ മോര് കറി സാമ്പാർ ഒക്കെ ഉണ്ട്
ആ വേറെണ്ടല്ലേ
ആഹ ആഹ ഇവിടെ മീൻ ഇല്ലാതൊരു ദിവസം ഓടത്തില്ല
കൊടപ്പില്ല
ഉം അവിടെയോ എങ്ങനെയാ മീൻ നിർബന്ധ ആണോ
പക്ഷേ ഡെയിലി വാങ്ങിക്കും ചില ദിവസങ്ങളില് നമുക്ക് മീൻ കൂട്ടാൻ തോന്നത്തില്ല അങ്ങനെയുള്ള ദിവസങ്ങളില് എടുക്കത്തില്ല ആ കാരണം അടുപ്പിച്ചാവുമ്പഴും ഇവിടെ അങ്ങനെ അധികം കറിയുന്ന വെച്ചാ ചെലവാവത്തില്ല എനിക്കാണെങ്കി പൊതുവേ കറിയോട് വലിയ താല്പര്യം ഇല്ല മീൻ കറിയായിട്ട് വെക്കത്തില്ലേ നമ്മള് തേങ്ങ അരച്ച്
ഉം
അതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല പക്ഷെ കുരുമുളക് ഉണ്ടല്ലോ മുള വ് അല്ലാതെ അരച്ച് ചെയ്യും ആ മുളക് കറി വെക്കത്തില്ലേ
ആ അതെ ആ എനിക്കും അതാ ഇഷ്ടം നല്ലൊരു മററതേങ്ങ അരച്ചു വെയ്ക്കും അതൊക്കെ വല്ലപ്പോഴും ആണേ കൊഴപ്പൊ ഇല്ല ഡെയിലി ഒക്കെ ബുദ്ധിമുട്ടാ
ഞാൻ അതുകൊണ്ട് തേങ്ങ അര വെയ്ക്കുന്ന മിക്ക കറികളും ഞാൻ കൂട്ടത്ത്ക്ക് ഇപ്പ ഈ തേങ്ങ അരച്ച കെഴങ്ങ്കറിയും ഗ്രീൻ പീസ് കറിയും ഒക്കെ ഓരോരുത്തര് വെയ്ക്കോല്ലോ
ആ അതെ
ആ അതൊന്നും ഞാൻ കൂട്ടത്തിൽ എനിക്ക് ഇച്ചിരി എരിയും പുളിയും തൊളേം നോടാ താല്പര്യം
ആ എനിക്കു അതാ ഇഷ്ടം
ഉ പിന്ന അപ്പൊ ഇനിപ്പോ അതൊക്കെ കഴിക്കണം
ആ കഴിക്കണം ഈ ഓർഡറൊക്കെ ചെയ്യാറുണ്ട് ഓൺലൈൻ വഴി
ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാറേ ഒള്ളൂ
ആ ഹാ ഹാ ഹാ ഏതാ ആപ് പ്പു വഴിയാ മീഷോയാണോ
മീഷോയും യൂസ് ചെയ്യും ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യും പിന്നെ എനിക്ക് ഈ ഓൺലൈന്റ ഡ്രസ്സിന്റെയും മറ്റേ നമ്മുടെ ആന്റി ടെറിഷിന്റെ ജുവലറിയുടെയും ഒക്കെ ഒരു പരിപാടിയും കൂടെ ഒണ്ട്
ആഹാ വെലക്കുറവാണോ അതോ നല്ല
ആ കൊഴപ്പോ ഇല്ല ഇപ്പൊ പിന്നെ എല്ലാരേലും ഒ അല്ലോ
ആ
എല്ലാരും ആ ഒരു പരിപാടി ചെയ്യുന്നൊണ്ട്
ആ എന്നന്ന് വരുമാനംണ്ടോ
ആഹ് കൊഴപ്പമില്ലടാ നമക്ക് എപ്പോഴും ഒന്നും നമുക്ക് കിട്ടത്തില്ല നമുക്ക് വെള്ളം ഒഴുവൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും കിട്ടുമ്പ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഒക്കെ രണ്ട് പിന്നെ നമുക്ക്
ആഹ്
ഉം
പിന്നെ വേറെന്താ
ന്താ വിശേഷം ഹലോ കേക്കനില്ലേ
ആ ഇതെ വേറെരു ന്യൂസ് വന്നയാണേ ഈ നിവർത്തികേടുകൊണ്ട് കരൾ എങ്ങാണ്ട് വിറ്റു ഒരു പിളിക്കാരത്തി അപ്പഴത്തേക്കും അത് അവയവ ധ്യാനംന്ന് പറഞ്ഞിട്ട് വിറ്റു അിന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ കൊടുത്തില്ലന്ന് ആഹ് അങ്ങനെ പറ ധന്യാായി റ്റ ചെന്നത് നിവർത്തിക്കേടോണ്ട് ഇതാന്നിട്ട് പൈസ കൊടുത്തില്ലന്ന് ഓരോരോ എങ്ങനൊക്കെയാണോ ചതിക്കാൻ പറ്റത് അങ്ങനെയൊക്കെ ചതിക്കുക അവര അത്ര നിവർത്തി കെട്ടിട്ടായിരിക്കും
പിന്നെ അല്ലേല് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുവ
ഉം അക്കെ
അങ്ങനെയൊക്കെ അല്ല അങ്ങനെയൊക്കെ നമ്മളിപ്പ ഒ വൃത്തി കേട് കൊണ്ടാണ്ക്കെ പറഞ്ഞൊണ്ട് പോയി ഒരു ഡോണറെ നമ്മള് കൊണ്ട്യ ഹോസ്പിറ്റല് ഇതാക്കിയാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും
ആ കരൾ കൊടുത്തന്നാണ് അവര് പറയുന്നത്
എൻ്റെ ഒരു കുഞ്ഞുമാക്ക് കരള് മാറ്റി വെച്ചിട്ടുണ്ട്
ആഹ് ആണോ
കഴിഞ്ഞല്ലോ ആഹ്
എന്തോ പറ്റിയതായിരുന്നു കുഞ്ഞിന്
കുഞ്ഞിനല്ല കുഞ്ഞുംമാക്ക് കുഞ്ഞുംമാക്ക്
കൊ കുഞ്ഞുമ്മ
ആഹ് കുഞ്ഞു മാ
ആ ഇങ്ങ ചില വാക്കുകൾ നമുക്ക് മനസ ഇല്ല അതില്ല
അത് ശരി
ആഹ് കുഞ്ഞു. ആഹ് ഇവിടെ പറയാറില്ല കുഞ്ഞമ്മയാണെങ്കി ഉണ്ട്
അതെ ആഹ് നിങ്ങളുടെ കുഞ്ഞമ്മ ഞങ്ങൾക്ക് കുഞ്ഞമ്മ
ആഹ് കുഞ്ഞമ്മ
എന്ത് ആഹ് ഇവിടെ ഞങ്ങള് കുഞ്ഞമ്മാന്ന് അങ്ങനെ വിളിക്കാറില്ല കുഞ്ഞ എന്ന് പറയും
ആഹ് ആഹ് അങ്ങനെ കുഞ്ഞാന്ന് കുഞ്ഞിനെയല്ലേ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് അതെ ആഹ് ചില അല്ല എല്ലായിടത്തും അങ്ങനെയാ ഇവിടെ ഞങ്ങ ചില വാക്കുകളാണേലും മനസ് സിലാവത്തില്ല ചില ഇതില് നമ്മള് സംസാരിക്കുമ്പോഴേ ഉം അങ്ങനെയുണ്ടല്ലോ ചില വാക്ക് വാക്കുകളൊക്കെ എല്ലായിടത്തും ഓരോ ആഹ്
ഓരോ സ്ഥലത്തും ഓരോ ആഹ് ഓരോ ഭാഷയല്ലേ
മ് ഹ്
ആഹ് അത് ചിലയിടത്തേയൊക്കെ കേൾക്കുമ്പോൾ പിടികിട്ടാൻ വലിയ പാടാ
അതെ അതെ അതെ
ആഹ് ചിലതൊക്കെ നൈസായിട്ട് ഓടിയങ്ങ് പോവും
ആഹ് അതെ ശരിയാ
ഉം പിന്നെ അവിടൊക്കെ ഇപ്പം മഴയാണോ ഒക്കെ ഉണ്ടോ
മഴ നമ്മള് തുണി അലക്കിയിട്ട് അപ്പൊ എവിടുന്നാന്നറിയത്തില്ല വരും അത്രേം നേരം കാണത്തില്ല മഴ
അവ രാവിലെ ഒന്ന് പക്ഷെ ഇപ്പം ഇവിടെ രാവിലയേ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കാം കേൾക്കാം രാവിലേ
ഇവിടെ രാവിലെ ഒന്ന് മഴ പെയ്തായിരുന്നു
ആഹ്
തായിട്ട്
ആണോ ഹലോ
പിന്നെ ഹലോ റയ് ആഹ് വീട്ടിലാണ് ആരൊക്കെയുണ്ട്
വീട്ടില് ഞാന് അമ്മ ബ്രദറ് കുട്ടികള് ഒക്കെണ്ട്
മക്കളൊക്കെ എത്രേ പഠിക്കുന്നു
ഒന്നിലും മൂന്നിലും
മക്കളും അതേകണക്കന്നെ എന്റെയും ഒരാള് മൂന്നില് ആ അതന്നെ ഒരാള് മൂന്നില് ഒരാള് ഒന്ന്
ആ എന്ത്യേ സ്കൂളി പോയല്ലേ
ആ സ്കൂളി പോയ്‌
ആ മൂത്
മോളാ മോനെ അത് ശരി എനിക്ക് രണ്ടും മോളാ രണ്ടും മോളാ
അപ്പൊ വഴക്ക് കുറവായിരിക്കുവല്ലോ
എവിടന്ന് അള്ളാ
എല്ലാം വഴക്കാല്ലേ
ആ ഭയങ്കരാ രാവിലെ ഉറക്കം എണീക്കുമ്പോ തൊട്ട് രാത്രി ഒറങ്ങുന്നത് വരെയും വഴക്കാ വീട്ടില് ഒണ്ടെങ്കി സ്കൂളില് പോണ സമയത്തും ആ രാവിലെ എണീറ്റ് മുടികെട്ടി റെഡിയായി വീട്ടിന്ന് ഇറങ്ങി വണ്ടി കേറുന്നതു വരെയും ഉടക്കാ
ആഹാ ഞാൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ച് പെണ്ണുങ്ങളാ പെപിള്ളേരാണ് ഏ അത്രയും വഴക്ക് വരത്തില്ലന്നാ
ആ ബെസ്റ്റാ ഓ ഒന്നും പറയണ്ട മുടിയിൽ കുത്തിപിടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടും ഇടിയും തൊഴിയും എല്ലാം ഒണ്ട് അപ്പഴും ഞാനിവിടെ പറയുന്നത് ആപിള്ളേർ പോലും ഇത്രയും കുരുത്തക്കേട് കാണൂലാന്ന്
ആഹ് ഇപ്പൊ ഇപ്പൊ പെമ്പിള്ളേർക്കാ കുരുത്തക്കേട് ഇവിടുത്തെ ഇളേ തിനാണ് കുരുത്തക്കേട് കൂടുതല് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഉം
ഇപ്പൊ എല്ലാരും അടി കൂടുവെടെ നമ്മളും ഒക്കെ അടി കൂടിത്തന്നല്ലേ വളർന്നത്
അതെ പക്ഷെ നമ്മള് നമ്മളെ സഹിച്ചതിന്റെ അത്രയും പകുതി സഹിക്കണ്ടെന്നാണ് അമ്മമാരൊക്കെ പറയുന്നെ
അ അതൊരു കാര്യം ഉണ്ട് ഇപ്പൊ ഇപ്പഴത്തെ പുള്ളേര് അധികം കുരുത്തകേടായിട്ടോ വെളിയിൽ പോയുള്ള കളിയോ ഒന്നുമില്ല എവിടെങ്കിലും ഫോണുമായിട്ട് മാറിപ്പോയിരി അപ്പം സൈലന്റ് ഫീല് യും നമ്മള് അങ്ങനല്ല നമ്മള് കെടന്ന് അലായ് പ്പും ബഹളവും അടി കൂടലും അപ്പുറത്ത് ഇപ്പുറത്ത് ചാടി നടത്തയും പിന്നെ മ്മളെ വിളിക്കാ ഒരാള് ഇവിടന്ന് അവിടെ വരണം അപ്പൊ ഫുള്ളും ബിസി ആരുന്നു ഇപ്പൊ പിന്നെ അങ്ങനല്ലല്ലോ ഏതെങ്കിലും റൂം മില് ഒരു ഫോണുമായിട്ടൊക്കെ ഇരിക്കും.
ആ അത് ഭയങ്കര അപകടവാ പിന്നെ കൊറേ കൊറച്ച് കഴിഞ്ഞ് വാ ലുതായിക്കഴിഞ്ഞ മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട്.
ആഹ സംസാരിക്കത്, അതാണ് അതങ്ങനെയാണ്. ഇപ്പോഴത്തെ പിള്ളേരെ എല്ലാം വളർന്നു വരുന്ന ആ സിബി നജിം
എടാ നിനക്ക് റെ ഞ്ചിന്റെ വിഷയുണ്ടോ?
റേഞ്ചിന്റെ എ എനിക്ക് ഫുൾ ആ റേഞ്ച് കാണിക്കുന്നേ, ഇനിയും ആ വിളിക്കുന്നതിന്റെ വല്ല ഇതാണോന്ന് അറിയത്തില്ല.
ആഹ ആ ഇടക്ക് ഒരു റിലേ വരുന്നുണ്ട്.
ഇല്ല എനിക്ക് സദ്യത്തി ഫുൾ റേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി അറിയ ത്തില്ല. ആ
ഒന്നിച്ചത് അല്ലേങ്കിൽ ഒന്ന് കട്ട് ചെ ആരാമക്കളാ
ആ
മക്കള നാലരയാവും.
ആണല്ലേ ആ ഇവിടെ വിടെേ നാളേകാലൊക്കെ ആകും വരുമ്പോ ഉ ഞാൻ വിളിക്കാവേ ആ വിളിക്കാം അങ്ങോട്ട്.